ഹലോ ആഹ് എന്നാ എടുക്കുവ ആഹ് എന്ത്യേ എല്ലാരും എല്ലാ എന്ത്യയെന്ന് ആഹ് ആഹ് കടയിൽ പോയിട്ടന്നാ മേടിച്ചേ
ഐസ്ക്രീം മേടിച്ച് ബണ്ണ് മേടിച്ച് പിന്നെ ഇത് മേടിച്ച എന്നാ ഓ അയ്ന്റെ പേരന്നാ അയ്യോ സീന
ഇന്നലെ ഏതാണ്ട് മേടിക്കണന്ന് എന്നോട് പറഞ്ഞ്
എന്നതാ ചപ്പാത്തിയോ ചപ്പാത്തിയാണോ
ആ ഏതാണ്ട് ഗോപി മഞ്ചൂരിയൊ എന
ഗോപി മഞ്ചൂര്യ മേടിച്ചില്ല ചപ്പാത്തിയും മേടിച്ചില്ല
അ എന്നാ
ഓ അവിടെ ചെന്ന് നിന്നപത്തേനും പിന്നെ വേണ്ടാന്നു കരുതി
ഇന്ന് പിന്നെ, ഇന്നത്തേക് ഇന്ന് വൈകിട്ട് നിങ്ങക്ക് കഞ്ഞിയില്ലേ
ആ കഞ്ഞിയുണ്ട് അപ്പൊ ഇന്ന് ശരിക്കും എനിക്ക് ബുധനാഴ്ചയാണ് വേണ്ടത് ബുധനാഴ്ച വൈകുന്നേരാണ് ഞൻ കഴിക്കാത്ത ദിവസം പക്ഷെ ബുധനാഴ്ച വൈകുന്നേരം നാ ലുമണിയാകുമ്പോ ഞങ്ങളെ ഔട്ടിങ്ങിന് വിടുമ്പോ പോയി മേടിക്കാന്ന് വെച്ചാല് അപ്പത്തിനും കടയടക്കും
ആഹ്
അതുകൊണ്ട് ആ മേടിക്കാൻ പറ്റത്തില്ല.
ആഹ്
ഉം പിന്നെ ആരേലും ബോയ്സോ അല്ലെ കന്നട പിള്ളേരോ വല്ലോം പുറത്തും വല്ലോം പോ വുന്നുണ്ടെങ്കി ഉച്ചക്ക് പൈസ കൊടുത്തുവിടും അതവര് മേടിച്ചു കൊണ്ടുവന്ന് തരും, പക്ഷെ അപ്പ വൈകുന്നേരം ആവുമ്പാതെനും ചൂട്
ആഹ് ആഹ്
ഉം അങ്ങനത്തെ ദിവസൊക്കെ ഉണ്ട്. അങ്ങനെ വല്ലം ചെയ്യണംഇനി.
ആഹ്
ഉം പിന്നെ എന്നാ ഞാൻ കുരിശുണ്ടാക്കി.
ആഹ് അത് പിന്നെ അയച്ച് തരണേ.
ആഹ് അ
എത്ര ആഹ് എന്നിട്ട്
ഇഷ്ടപ്പെട്ട് കാറിന്റെ ഫ്രണ്ടി തൂകാന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് ആഹ് ആഹ് ആഹ് ന്നിട്ട് ഞാൻ എന്ന എന്നോട് പറഞ്ഞ് ഞാൻ പറഞ് അറുപത് രൂപ തരാന്ന് പറഞ്ഞു.
ആഹ്
ഉം
നട്ട് തന്നോ?
തന്നില്ല തരും. ഉം
അത എന്നാ കൊണ്ട ഉണ്ടാകുന്നെ നടുക്കന്ന ആഹ് നടുക്കന്നതാ ഈ കട്ടിക്ക് വെക്കുന്നതിന
നടുക്കോ?
നടുക്ക് കട്ടിക്ക് വല്ലാം ഉണ്ടോ അതോ ചുമ്മാ നൂല് വെച്ച് വെക്കുവാണോ?
ചുമ്മാ നൂല് വെച്ച് നടുക്ക് മണ്ടേൽ ഷാള് പോല സംഭവണ്ട്.
ഉം
ഉം ഞാൻ ഫോട്ടോ അയച്ചു തരാം.
ആഹ് പിന്നെ മതി.
ഉം പിന്നെ ഞാൻ എന്റെ മൂവായിരം രൂപ എടുത്തു. കയ്യിലെടുത്തു. പോയി.
ആ ആ ആ
കെടന്നതേ
ആ ആ
എനിക്ക് അയ്നാത്ത്നിന്ന് ഞാൻ എടുക്കുന്നു.
ആ ആ ആ
അപ്പൊ ഞമ്മന്റ ആയിരം രൂപ ഇട്ടിട്ട് മൂവായിരം രൂപ എടുത്ത് വെച്ചു.
ആ
ഉം പിന്നെ ഞാ എന്റെ പൈസ മുഴുവൻ തീർന്നു. മറ്റേ കുന്തവും എല്ലാം മേടിച്ചില്ലേ ചാർട്ടെല്ലാം മേടിച്ചില്ലേ കഴിഞ്ഞസം.
ആആ
പിന്നെ കുറെ സാനം ഇന്ന് സൈഡ് ഷോപ്പിലൊക്ക അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ സാനം മേടിച്ച് മുഴുവ തീർന്നു പൈസ. അത് കഴിഞ്ഞപ്പോത്തന്നെ ഇന്നാണെങ്കി പൈസ എന്റെയ്യിലില്ല അപ്പം ഇന്ന് ഇന്ന് ഇന്നലെ ഞാൻ അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് അടുത്തവസം ശനിയാഴ്ച പോവുമ്പത്തേനും പൈസ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാന് ആതിരക്ക് മറ്റേ സാനം കൊടുത്തേ.
ആ ഏതാ എ പിന്നാ ഏ കീ ഇതോ എന്നാ ആ ആ
അപ്പ അതൊണ്ടാക്കി കൊടുത്തഴിഞ്ഞപ്പോ അവള് പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ലാത്തോണ്ട് അവൾടെ പൈസ ഇല്ല അപ്പ ഞാ പറഞ്ഞ് അടുത്തയാഴ്ച ഇട്ട് തന്നാ മതിയെന്ന് പറഞ്ഞു. അപ്പ ഈ അവള് പൈസ തന്നില്ല ആ പിന്ന ആൽബി ചേട്ടൻപൈസ ത്ത ഇന്ന് ഇന്നലെ ഒണ്ടാക്കിയത് തന്നെ ഞാൻ ആൽബി ചേട്ടനിന്ന് പൈസ മേടിക്കാനായിരുന്നു.
ആ ആ
ആ അത് പൈസ ഇതുവരെ ഇട്ടില്ലല്ലോ അതെന്റെ ഇതിൽ തന്നെ ഇരിക്കയാ തിങ്കളാ ഇല്ലെങ്കി കൊടുക്കത്തൊള്ളൂ അപ്പ അതും പോയി പിന്നെ എന്റെ പൈസ ഇല്ലല്ലോ അതുകൊണ്ട് അമ്മെടെന്ന് മേടിച്ച് ഞാൻ എനിക്ക് കിട്ടുമ്പ ഇട്ടരാം ലൂസിക്ക് മറ്റേ
വേണ്ട വേണ്ട ആ അത് ഇട്ടുതരണ്ടാ ഇന്ന് ചുമ്മാ സാധനം മേടി ക്കാനായങ്ങിട്ടതല്ലേ അത് സാരവില്ല ഇടിച്ചു തൂക്കാതെ
ഐസ്ക്രീം മേടിച്ച് നല്ല ഐസ്ക്രീന് സ് സ്ട്രോബറീടെ സെറ്റ് സാനം ഇരുപത് രുപ
ആ
ഇഷ്ടപ്പെട്ടു ഐസ്ക്രീം മേടിച്ച് മൂന്ന് ബണ്ണും മേടിച്ച് ഒരു ജാ ബിസ്ക്കറ്റും മേടിച്ച് ഒരു സീന മേടിച്ച് പിന്നെ ഞാനും ഇത് മേടിക്കാനാ പോയേ നൂല് മേടിക്കാനാ പോയേ അത് മേടിച്ച്. ഇരുപത്‌രൂ
ആ ഹാ ആ ഒത്തിരി ഒണ്ടോ ഇരുപത് രൂപാടെ
ഒത്തിരി ഇല്ല എന്നാലും കൊറച്ചിണ്ട് ഏ ഇത് മറ്റേത് ഉണ്ടാക്കാനൊള്ള ഒണ്ട് ആം ഇപ്പ എല്ലാ കളറും കിട്ടി ഇനി അത് ഒണ്ടാക്കണം അത് ഒണ്ടാക്കി അവക്ക് കൊടുത്ത് കയിമ്പത്തേനും പത്തി ഇരുന്നൂറ് രൂപാ കിട്ടും
ആം
ഉം അതാ അപ്പം പത്തി ഇരുന്നൂറ് പെർ പ്ലസ് മറ്റേത് അപ്പം പത്ത്മുന്നൂറ്‌രൂപാ കിട്ടും
ഉം
ഊം എനിക്ക് പയിനായിരം രൂപാ ആയിരത്തിന്ന് ഇരുപ പത്തോ ഇരുപതോ മുപ്പതോ രൂപയെങ്ങാണ്ട് നീ എടുത്തെന്നോന്നുന്നു എല്ലാം മേടിച്ചപ്പോത്തേനും അതിനാത്ത് ത്ത് നെറയെ എടുത്തു അപ്പൊ അത് അങ്ങോട്ട് വെക്കണ്ടേ മറ്റേ കിട്ടുമ്പ അങ്ങോട്ടാവും
അതീന്ന് പത്തെടുത്താ പിന്നെ പെട്ടെന്ന് അതങ് തീർന്നു പോകും അതുകൊണ്ടാ എന്റെയും കൊഴപ്പം
ഉം അക്ക് അക്കോണ്ടി കെടന്നാ കൈയ്യിലിരുന്നാലങ്ങനെ എടുക്കൂല്ല പക്ഷെ അക്കോണ്ടി കെടന്നാ ഞെക്കി ഞെക്കി വിടുവല്ലേ
ആ
അത് നമ്മള് അറിയുന്നില്ല നമ്മൾ എപ്പഴും എപ്പഴും കൂട്ടി നോക്കുവല്ലല്ലോ കടയിൽ നിൽക്കുമ്പോ
അന്നേരം ഉറപ്പ എന്നാ ഇതാ മേടിച്ചേക്കാം അ പോട്ടെ ഇന്നോർത്ത് കാണുന്നത് എല്ലാം മേടിക്കും
അതെ പിന്നെ പഴം മേടിച്ചിട്ട് തന്നമ്മ ഉം രണ്ട് മൂന്ന് ദിവസത്തേക്ക് തിന്നാൻ വെല്ലോം വേണ്ടേ ഇയ്യോ പഞ്ചസാരംമേടിക്കാൻ മറന്നു ആഹ് അതിങ്ങോട്ടച്ചു ഏ അപ്പത്ത കിണണുണ്ട് അവിടുന്നാ മേടിക്കാനിരുന്നേ ഉം പിന്നെ ബണ്ണ് മേടിച്ചന്ന് പറഞ്ഞാല് നാളെ ഞായറ തിങ്കള ചൊവ്വ ബുധനാഴ്ച ഇറങ്ങി പോവല്ലോ അടുത്ത ഔട്ടിങ്ങിന് അപ്പം മൂന്ന് ദിവസത്തേക്ക് മൂന്ന് ബണ്ണ് മേടിക്കുകയാെങ്കി ഓരോരോ ദിവസം വൈകുന്നരം നാലുമണിക്ക് വന്ന് കഴിക്കാം
ഉം
ഓരോരോ ബണ്ണ് വെച്ച് തേനി മുക്കി തേൻ തീരാറായി
ആ
ഉം
ഇനി അവധിയുണ്ടോ അവധിയുടെ കാര്യം വല്ലോം പറഞ്ഞോ
അറിയത്തില്ല
ആ നാളെ നാളെ കല്യാണം നിച്ചയം ചെലപ്പം പോവും അച്ചി പറഞ്ഞു അവധി ഉണ്ടെങ്കി പോവാന്ന് പറഞ്ഞു
ആ
വണ്ടിയും കൊണ്ട് പോവാണെങ്കിൽ പോവാമല്ലോ
ആ
അറിയത്തില്ല എനിക്ക് നാളെ ഉണ്ട് അത് വേറെ ആരേലും എടു ഡ്യൂട്ടി എടുത്തെങ്കി പോവാരിക്കും ഉം
അയ്യോ അയ്യ ഉത്തരം നാണ് വെന്തിയേ
ഉത്തര അവിടെ ട്യൂഷന് പോയി
ആ ഇനി എപ്പിഴും ട്യൂഷൻ ആണോ
ഇന്ന് ശനിയാഴ്ച അവധി ദിവസം അല്ലേ അതുകൊണ്ട് ഇന്ന് നാല് മണിക്കാ ട്യൂഷൻ
ആ
ആറ് മണി വരെ എടുക്കുവാരിക്കും പിന്നത് മറ്റേത് ഇതിലേക്കെ നടപ്പുണ്ട് ചുമ്മാ തന്നെത്താൻ വർത്തമാനം പറയാ ചെ റുക്കന്മാര് പറയുന്ന പോലെ ആ വല്യ വർത്തമാനം കേ നമ്മൾ അത്രയൊക്കെ നിന്ന് നോക്കുമ്പോത്തേക്കും ഓർക്കും എന്ന ഈ പറയുന്നത് നോക്കുമ്പോ ആരും ഇല്ല തന്നെയാ മീനിനെ പിടിച്ച് അപ്പുറത്തെ ആമ്പൽപ്പ കൂടിനകത്തുന്ന് മീനിനെ പിടിച്ച് ഇപ്പറ
ആ
ആ
എന്റെ ബ്ലൗസ് മേടിച്ചോ
ഇല്ലന്നേ അത് ഞാനിനി ഇപ്പം തി തിജി രണ്ട് മൂന്ന് കടയിൽ കയറി നോക്കിയിട്ട് ആ ബ്ലൗസിന്റെ തുണി കിട്ടില്ല
ആഹ്
പറഞ്ഞു പിന്നാന്ന് ഇനിയിപ്പം ഏ നാളെ പോകുന്നുണ്ട് കടയില് അൽ ആ നാ പോകുമ്പം നോക്കാന് അന്നേരം ഞാൻ പറഞ്ഞ് എന്നാ വേണ്ട കൊടുങ്ങൂരു ഒരു കടയുണ്ടല്ലോ കൊടുങ്ങൂര് ഞാന് മരുന്ന് മേടിക്കാനൊക്കെ പോകുന്നിടത്തൊരു കടയുണ്ട് ആ കടയാ ഒത്തിരി വല്യ വിലയില്ലാതെ ബ്ലൗസ് തുണികളും സാധനങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ ബ്ലൗസ് അങ്ങ് മേടിക്കാം തുണി മേടിക്കാം ഒന്നര മീറ്റർ മതീന്ന് പറഞ്ഞു
ആ
ഞാനങ് തുണി മേടിച്ച് കൊടുത്താ ഞാനൊരു ഇരുന്നൂറ് മുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് തൈപ്പിച്ച് ഇടാൻ അപ്പം തയ്യൽക്കൂലി അതെലങ്ങായി ക്കോളുമല്ലോ
ആാ ഇരുന്നൂറ് രൂവാ ആാവോ ഒള്ളോ ആവു തെയ്യാക്കൂലി
ഇര്ന്നൂറ് അല്ലാരിക്കുല്ലോ ഇരൂറ് മുന്നോറ് രൂപ ആവും മുന്നൂറ് രൂപ കൊടുത്തുട്ട്ണ്ട് അപ്പം മൂന്നറ് രൂപ തെയ്യാ കൂലി ആ കൂട്ടാം ബ്ലസിന് ഞാനും മേ
ആാ
പത്ത് ബുക്ക് മേടിച്ചാല് ഇരു ഇരുപത് ബുക്ക് ആാ അതോല്ലേ കൊഴപ്പം ഇനി ഞാൻ ഒന്നും തെയ്യ്ക്ക് ഇപ്പം ചുരിദാറൊക്കെ തെയ്യ്ക്കന്നൊന് നാണുറ്റാമ്പത് രൂപയാന്ന് ക സാധാരണ വീട് വീട്കളി
ആാ അപ്പോ പത്ത് അഞ്ചൂറ് രൂവാ ആവു അല്ലേ ഒര് ചുര്ദാർ തെ
ചുരിദാറ് തെയ്ക്ക്ന്നോന് ആറുന്നൂറ് രൂപയാണ് ഓ ക്ക് ഒത്തിരി തയ്യൊല്ലോന്നു ഇല്ലാ ഒള്ളതിന് കിട്ടു ആരിക്കും അത് നമ്മടെ നമ്മളോടൊന്നും അധികം മോടിക്കാത്തിലമോടിക്കാത്തില്ലാ മുന്നൂറ് മുന്നൂറ്റമ്പാതൊക്കെല്ലേ മേടിച്ചൊണ്ടിരിന്നത് ഇനി നാണുറയെങ്കിലും മേടിക്കും അയിരിക്കും വിനീതിയാക്കെ കൊടുക്കും തെയ്ക്കാനോ
ഉം
നമ്മളെ അങ്ങന തെയ്യക്കാനൊന്നും ഞാന ഞാനെങ്ങും തെയ്ക്കോന്നില്ലാ ഞാൻ തുണി എട്ത്ത് തെയ്യ്പ്പിക്കിന്നില്ലാ ടോപ്പ് എടുത്ത് ഷേപ്പ് ആക്ക്ന്നേ ഒള്ളൂ നാനൂറ് നാനൂറ്റാഅമ്പത് രൂപക്ക്
മറ്റേ സെറ്റ് സെറ്റ് മതി അതാ നല്ല എള്പ്പോണ്ട്
ആാ
ഉം സെറ്റ് ചുരിദാറാ മേടിക്ക്ന്നോ
ആാ ചുമ്മാ നമ്മള് തെയ്ച്ചാ ചെലപ്പോ ഒക്ക് വേലാ ചെലപ്പോ അയവ ആാ അയവാകം ആാ ആതോന്നും പറ്റത്തില്ലാ അയാ അതാ പറ എന്നോന്നും തെയ്യക്ക്ന്നാവർക്കേ അത് പറ്റാത്തോള്ളൂ നല്ലാപോലെ തെയ്യക്കുന്നിവർക്കോ നല്ല പോലെ തെയ്യ് നല്ലാ പോലെ തെയ് ന്നാടെ കൈ കൊണ്ട് നമ്മള് കൊട്ത്താ നമ്മള് ഒര് ചുരിദാറിന് ആറ്നൂറ് രൂപ കൊടുക്കണം തെയ്യാക്കൂലി
ഉം
ആാ അന്നോരം ആറ്ന്നൂറ് രൂപ ഇടെ കൂടെ ഇരുന്നൂറ് രൂടോയും കൂടെ കൊടുത്താ ചുരിദാർ തെയ്യാച്ചത് കിട്ടും
ഉം ഞാന് ഞാന്
ആാ ആാ
ഉം അളവ് വേണമെങ്കി എട്ത്ത് അയച്ച് തേരം
ആാ
പറയാം നാളാത്തേക്കോ വല്ലോം മതി ഉം ഇന്നയിപ്പോ അവടെ ചക്ക പറിച്ച് ചക്ക പറത്തിച്ച് വെച്ചിട്ടേണ്ടോ ഞാനും കൂടെ ചക്ക വെട്ടാൻ പോവാ
ആാ ആാ ഞാന് കുരിശ് കുരിശ് ഒണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞേപ്പോ എന്നോട് പറയുവാ നിനക്ക് ഇത്രയക്കെ കഴിവോണ്ടാര്ന്നോ
ആാ ആാ അത് എവടെ ഒള്ളാ കൊച്ചാ
ഉം അത് ഇവടെ കോട്ടയ കോട്ടയം ആന്ന് തേന്ന് കോട്ടയാത്ത് ഒള്ളാതാ ആാ കോട്ടയാത്താ ഉം
ആ അന്നേരം അങ്ങനെ എന്നെലും ഒക്കെ ഒണ്ടാക്കി കൊടുക്കുമ്പോം കിട്ടും ശാകലിച്ചാ
ഉം ഉം ഞാന് ആദ്യം ഓർത്ത് തരെത്തില്ലന്ന്
ആര്യാ വല്ലാം വിളിച്ചോ
വിളിച്ച്
ആാ എന്നാ പറഞ്ഞ്
കയിഞ്ഞ ദെവസം മെസ്സേജ് അയച്ചായിര്ന്നാല്ലോ അന്ന് ഞാൻ പറഞ്ഞില്ലാരന്നോ കഴിഞ്ഞോസം മെസ്സേജ് അയച്ചെ ന്ന് ഞാൻ പറഞ്ഞില്ലായിന്നോ അത് കയിഞ്ഞ് പിന്നെ വിളിച്ചില്ല
ജോതി യോ
ജോജ്
എവിടൊലും കേറിയോ ഇല്ലായിരിക്കും
ഇല്ല ഇല്ല മ്മ്
നാട്ടിൽ. വന്നയില്ലേ
ആഹ് അറിഞ്ഞ് അറിഞ്ഞ്
ഇല്ലേ കാണുന്ന കാര്യം